ആ
ആ എന്താ വിശേഷം
നല്ലെ ഞാൻ ആദ്യായിട്ടാണ് ഇത് ഞാൻ ആദ്യായിട്ടാണ് ! ! ! ! ! ! ! ! ! !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
അ ആ
എന്താ വിശേഷം ആ
നിങ്ങള്പ്പേടെ ജില്ല
ഞാന് മലപ്പുറം
ഉം ഞാൻ കോഴിക്കോട് ജില്ലെ
ആ ഓ
ഉം ഉം ഉം
ക്കോട് നല്ല ബീച്ചൊക്കെണ്ടല്ലോ
ബീച്ച്
ബീച്ചിലില്ലേ നല്ല കല്ലുമക്കായൊക്കെ കഴിക്കാറുണ്ടോ
ആ കൈക്കണ്ട് ഞാൻ പിന്നെ കൊർച്ച് പോണം ഇബട്ന്ന്
ഏ
ഓ ബീച്ച്ക്കെ ഒരു മണിക്കൂറ് യാത്രണ്ടീ ഇൻക്ക് പെരേന്ന്
ഓ അപ്പൊ നിങ്ങള്
മലെ പോയി മലെ ഒഴിവുള്ളസങ്ങളൊക്കെ ഹസ്ബെന്റിന് ഒഴിവോള്ളസേ
ആ ആ
അങ്ങനെ എപ്പളേലൊക്കെ പോവും പിന്നെ ഫാമിലീന്നൊ അങ്ങനൊക്കായാണ്ട് പോക്കൊക്കെ കൊറവാ എപ്പളേലൊക്കൊന്ന്
എന്നാലും പൊയ് ഉം അടുത്താമ്പം ഞമക്ക് എപ്പോഴും പോകാനൊരു പൂതികാരം
ത്യാ ഞാനിപ്പം എപ്പളും പറയുന്നു ക്ഷേ ഹസ്ബെന്റിന് ഒഴിവിട്ടാഞ്ഞിട്ടെ
ഉം അത് ചെലപ്പോ ഓരോ സാഹചര്യം അനുസരിച്ചേക്കാരല്ലേ
ആ പിന്നെ പെ വീട്ടിന്നെ എന്റെ വീട്ടിന്നെ എട്ക്ക് വണ്ടിക്കെടുത്തങ്ങനെ പോവും
ഉം ഉം വ്വ് വണ്ടി വണ്ടി ഓടിക്കോ
ഏ
വണ്ടി ഓടിക്കുവോ
ഓട്ടാനൊക്കെ ആഗ്രഹണ്ട് പക്ഷെ ഹസ്ബെന്റ് അയിനൊട് താല്പര്യയില്ല ഒന്നാത് ഒരു കുന്ന് ഒരു കേറ്റ അങ്ങനൊക്കെ എറങ്ങി പോകുമ്പളേ ഭയങ്കര പേടിയാ റോഡ് കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്തോണ്ടേ
ആ ആ
വീണാ പോയി
അയ് ശെരി അയ് അല്ലെങ്കിലെ ഏ ആഗ്രഹങ്ങളൊക്കെ ഇണ്ടെങ്കി വേഗം പർഞ്ഞ് വേം സാധിപ്പി അതാ നല്ലെ
ആ ഇൻക്ക് അല്ല ആഗ്രഹം ഇണ്ട് കാര്ണം മക്കളെ കൊണ്ട് ഏ അമ്മളെ അത്യാവ്ശ്യ സാധനം വാങ്ങാനും പീഡെലൊക്കെ പോവാനൊക്കെ
അതെ
ഇൻക്ക് ആതേ ആഗ്രഹം ഇള്ളെയ് ഒര് ബൈക്കോട്ടി പഠിച്ചെണംന്ന്
ആ ഞാം ഇപ്പഴ്ത്ത് കാൽത്ത് പെങ്കുട്ടാൾക്ക് അയ് അത് വേണം നമ്മ്ക്ക് എന്തെലും പോയി വെരാനും
അ അയ് എന്തെരു വണ്ടി കിട്ടാനായാലും ഇങ്ങനെ കാത്ത് നിക്കണോ
പ്പം ഈ ആ ഹസ്ബെന്റ് നാട്ട്ൽ ഇണ്ടാവ്‌ലല്ലോ വീട്ട്ൽ ഇണ്ടാവ്‌ലല്ലോ അപ്പ ഞമ്മെക്ക് എന്തെങ്കിലും ഒര് അർജെന്റ് ഇണ്ടാവുമ്പം പോയി വരാന്
ആ ഇൻക്ക് അപ്പോ ഭയ ഇൻക്ക് അപ്പോ ഭയകര കിട്ടിയാ സുഖമായി ന്റെ പെര ഇബെടെ അട്ത്തൊക്കെന്നെയാണ് പോവാനൊക്കെയ് ഇബട്ന്ന് നട്ക്കാള്ളെ ദൂരെ ഒള്ളു പർണിട്ട് കാര്യ ഇല്ല ഇന്ന് ആരും ആരും നട്ക്കൊന്നും ഇല്ലല്ലോ ഇപ്പത്തെ കുട്ടെളെ ആരിം കിട്ട് ട്ടോ നട്ക്കാന്
ഇപ്പം ആരിം കിട്ടൂലാ
ഉം
ചെറിയ മക്കളെ വെരെ കിട്ടുലാ ചെറെ മക്കളാണെങ്കിൽ നട്ക്കാണെങ്കിൽ ഇന്നെ ഇട്ക്കെണ്ടി വെരുംന്നറിയെ
ആ ആ നമ്മൾ ഒറ്റക്കൊക്കെ നടക്കാണെൽ വേം പോവാണേൽ വേംനടക്കാ മക്കളെം കൊണ്ട് നട്ക്കൂലെ ന്റെ മക്ക ക്കൾ പ്രത്യേകിച്ച് ഓര്ക്ക് വേം കാൽ വേദനെയ്
ഉം ഇപ്പത്തെ മക്കൾക്കൊക്കെ എത്രത്തോളം ഈ അതേ ഓൽ നോക്കൊള്ളു
ഇപ്പ അങ്ങനെ കല്ല്യാണം നോക്കാൻ തെന്നെ എല്ലൊയും നോക്കിട്ട് ഓര് സമ്മെയ്ക്കൊള്ളു
അയ് എന്തൊക്കെ കണ്ടീഷെൻസാണ്
ആ ഡിഗ്രി വാണം സർക്കാർ ജോലി വാണോ
ഉം
ഗൾഫിലാണോ
ഗൾഫിലാണെങ്കിൽ ഗൾഫിലായാലും പൊർക്കാ
ആ ആ ഐഫോണ് വാണോ
ഉം
തറവാടാവാൻ പറ്റുലാ സ്വന്തം പെരാവണം
അതെ അതെ അങ്ങൻത്തെ കൊറേ കണ്ടീഷെൻസ് ഇണ്ട് മറ്റെയ് പർണാൽ ഇപ്പൊ കൊണ്ടോവ്ണെത് കണ്ടില്ലേ ഇങ്ങൾ മുട്ടായി പെട്ടിലും
ആ ആ കൺ ഇപ്പത്തെ അയ് ഇള്ള എ് കടാക്കി ട്ടാണെലും മാണ്ടീലാ മുട്ടായി കച്ചോളം മുട്ടായി കൊണ്ട് വെരെ പുടി പണ്ടും മാണം മുട്ടായിം മാണം ഐഫോണും മാണം
ഉം ഉം
ഇപ്പത്തെ കാലം അങ്ങനെ ആയി പോയി
കാലം അങ്ങനെ ആയിപ്പോയി ഇപ്പപ്പെയ് പാവപെട്ടോലാണ് ഇത് ആ പാവപ്പെട്ടോലാ കുട്ങ്ങി പോവ്ന്നെ
ഇന്നാ ഇന്റെ എളച്ചെൻ ഇണ്ട് ഒനെന്നെ തെര് തെര്ഞ്ഞ്ട്ട് കിട്ടെണ്ടെ
അയിന് ഇപ്പ കിട്ടാൻ പണിയണേ ഒന്ന് ഒക്കുമ്പോ ഒന്ന് ഒക്കൂലാ ഓരോ ഉ ഓരോരുത്തർക്ക ഓരോ മോഡലാണ്
ആഹ ആഹ ഓരോ നിബന്ധന
ഉം
എന്റെട കുടുങ്ങി പോണ പാവട്ട കുടുംബക്കാരാ
അതെ അതെ ഈ പാവപ്പെട്ടവര് ഇതേപോലെ ഉണ്ടാക്കണംന്ന് ഓർക്കും തോന്നാണ് ഒ പൈസ ഉണ്ടാവല ഇതുപോലെ ഇതുപോലെ ആക്കിയില്ലെങ്കിലും ല്ലെങ്കില് ഒരു കൊറച്ചിലാണ്
ആഹ എന്നാലും അങ്ങനെ ഉണ്ടണ്ട്പയിട്ട് ഇങ്ങനാ
ആഹ
അത് പെണ്ണ ഇപ്പൊ മുട്ടിക ഇങ്ങട്ട തന്നെ പറയുംഞനക്ക് ഇത് വാണം പറഞ്ഞാട്ട്
അതെ അതെ ഇപ്പൊ അങ്ങനെയാണ് ഇമപ്പൊ ആദ്യൊന്നും പെണ്ണ് കാണാൻ പോകുമ്പോ പെൺമക്കളെ ചോയിക്കൂലാനും ആണ പറ അത് കേട്ട് ഇങ്ങനെ നിന്ന പോര നേര ഓപ്പോസിറ്റ ഉ
പോനെ മങ്ങന്മാല്ലള്ളോടത്തും മറ്റേ മങ്ങമാരിള്ളോടത്തന്നോ പോരും ഇല്ല
ആഹ അതന്നെ അങ്ങനെ കല്യാണ റെഡിയ ആവത്ത അല്ലെങ്കി ഒഴിവാക്കിയ അങ്ങനത്തെ എന്തെങ്കിലും ണ്ടെങ്കില്
ആഹ്
പോരൂല പിന്നെ സുഖ ഇില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അതുംണ്ടാവില്ല
ഉം
എന്തൊക്കെയ നോക്കണ ഒരു കല്യാണമായി വരുമ്പോക്കിനും പക്ഷെ ഈ ആണുങ്ങളാണ് കൂടുതൽ കേതിയിട്ടുന്നത്
ഉം
എന്റെ ഹസ്ബൻന്റിന് കുടുംബത്തേര് പരല്ലേ അഞ്ചെണ്ണം ണ്ട് കെട്ടാന്
എന്നെ
ഉ ഒക്കെ കെട്ടാൻ ആയിക്ക അന്റെ അനിയനും ഉണ്ട് കെട്ടാന്
ആഹ
വലക്കെ കുടുങ്ങിക്ക വയസ്സ്ങ്ങനെ കൂടി പോവ കുട്ടിയളെ കിട്ടണ്ടെ
ഉം അതെ ഇപ്പ പറഞ്ഞാല് അധികമറയില് പ്രേമിക്കരുത് പ്രേമിക്കരുത് അന്ന ഇപ്പ എനിക്കൊന്ന് പ്രേമിച്ചോട അനെ കാലം പോയ പോക്കെ
ഉം പോല എല്ലാരും കണ്ടക്ക
ആഹ
വയനാട്ടിൽ നിന്നും ഇടുക്കിന്ന് ഏട്ന്നക്കൊ കണ്ട് പുടിച്ച്ണ
ആഹ അന്തക്കേ മാറ്റങ്ങളാ
മാറ്റങ്ങൾ ഏട്ടാ പോണന്ന് അറിയില്ല നീപ്പ കൊറച്ചൂടി ആയാൻ തീരെ നോക്കേണ്ടി വര്ല
വരുംലമൽ ഇത് നേരെ ഓപ്പോസിറ്റാവാന ചാൻസ്
ഉം
ഉം വരും തലമുറക്ക് ക്കെ ഇങ്ങനെ ആണുങ്ങള് കിട്ടാനെകാര്യം പണി
ആഹ്.
അങ്ങനെ ആവാനാ ചാൻസ് കൂടുതല് അത്രയും കാട്ടിക്കൂട്ടണ്ട്
ഉം വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ പണികളൊക്കെ കഴിഞ്ഞോ
ഏറെ കുറെ കഴിഞ്ഞു ഇനി അടിച്ച് വാരി തൊടക്കണം
ഞാൻ ഇപ്പ തൊടങ്ങ്ണേ ഒള്ളൂ
ഏഹ്
മക്കള് പോയി ഇനി കൊറച്ച് നേരം അവടെ കുത്തർക്കും
ഫോണ് നോക്കി
ഉം ഇനി ബാൻ ഒറ്റക്കെ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അത്ര കൊഴപ്പില്ല ഹസ്ബൻഡ് പിന്നെ പണിക്ക് പോയ അന്തിക്കേ ചോറുണ്ണാൻ ഉണ്ടാവുള്ളു
ആ അപ്പ പിന്നെ ആവശ്യത്തിന് ആക്കാൻ പോലെ മീന്
ആ ഞാൻ ഇന്നലത്തെ ഉണ്ടായിനി തെളപ്പിച്ചൂറ്റി അത് തെളപ്പിച്ച് ഊറ്റാൻ ഉണ്ടായി ഞാൻ അത് തെളപ്പിച്ചൂറ്റി ഞാൻ ആക്കുമ്പോലെ വെക്കാരിച്ച് കറി ഇന്നലെ വെച്ചുണ്ട്
അപ്പം ചോ
ഉം ഇനിയപ്പോ തിരുമ്പാനും തൊടക്കാനുവ കാര്യായിട്ടുള്ളെ ആ വാഷ്മിഷനിലും ഇടും
കഴിഞ്ഞ് ചെയ്ത് പണി
അത് കഴിഞ്ഞ് അത്രേ ഒള്ളു ഞാൻ കാര്യായിട്ട് തൊടക്കാനും
ഞമ്മക്ക് ഇതന്നെയാണ് പണി
ആ നമ്മക്ക് പിന്നെ റസ്റ്റ് ഉണ്ടാവൂല ആണുങ്ങക്ക് പിന്നെ പണി കഴിഞ്ഞ് വന്നാ പിന്നെ കുത്ത്ര്ക്ക നമ്മക്ക് അതുല്ല നേരം വെളുത്ത അന്തി ആവണ വരേ പണിന്നാ ഞാ
ആ അതന്നെ ഒരു കട് രാത്രി കെടക്കണ നേരണ്ടോ
ആ ഞാൻ തോന്നി പതിനൊന്നണിക്കാവുമ്പളാ കടക്കെ ഏട്ടാ സമയം ഏട്ടാ പോണെങ്കനിക്കറിയില്ല എന്നും പതിനൊന്ന് മണിയൊക്കെ ആവും കെടക്കണെങ്കി
ഇപ്പൊ ഞമ്മള് ഒന്ന് ഫുഡ് കഴിച്ച് ഒന്ന് ആ ഉച്ചക്ക് ഒന്ന് ഫുഡ് കഴിച്ചൊന്ന് കെടക്കാ വിചാരിച്ചാമ്പോത്തേനും മക്കള് വരും
ആ അതാ എന്റെ മക്കാണ് ഏടി ഓര് വന്നാ പിന്നെയാണി കെടക്കാനും സമ്മതിക്കൂല ഇരിക്കാനും സമ്മതിക്കൂല ചീഞ്ഞോണ്ട് നിക്കും
ഉം ഇപ്പൊ ചെറിയ മക്കളാ
ഏ എ ഒരാളിപ്പം ഉസ്കൂള് രണ്ടാം ക്ലാസ്സിലും മറ്റേത്ത് യു കെ ജിലും ആ
ആ
ഞ്ഞ് എവ്ടെ കുത്തിർക്കാൻ ഓര് സമ്മതിക്കോ ക്ക ചെറിയ പ്രായക്കാര
ഉം
ഉം ഓല് വടണ്ടാവും ഓല് വെള്ള ദിവസം തിരെ ഇരിക്കാനും കേടക്കാനും സമ്മയിക്കൂല്ല മേല് കയറി ചാട്യാളും
ഉം- ഉം
പിന്നെ തോന്നിയ മദ്രാസ് ഇട്ടാട്ടെ ഉം മോന് ഇബട് പോരാ തറവാട്ട് പോരാ ഞങ്ങള് സ്വന്തം പെരെ
ഏ അപ്പൊ സുഖായല്ലോ
ഉം ഞങ്ങള് ഇപ്പ കഴിഞ്ഞ നാലാം തീയതി കൂടിട്ടേ ഉള്ളൂ
ഏ എന്നിട്ട് സാധനങ്ങളൊക്കെ റെഡിയായോ
ഓ സാധനങ്ങളൊക്കെ പിന്നെ പെരേന്നന്നെ കൊണ്ട് വന്നേണ് ഇല്ലെങ്കി ഞാൻ സാധനം ഊ ആരോടും കൊ ണ്ട് വരണ്ടാന്ന് പറഞ്ഞ കൊറെ ഇനി കൊറേക്ക തീർന്ന് ഇനി കൊറച്ചും കൂടി ഇണ്ട്.
ഏ ഒക്കെ ശെരിയായിക്കോളും എന്നാ ശരി കേട്ടോ എന്നാ ശരി
എന്നാപ്പ ഉം ബുദ്ധിമുട്ടൊന്നുഇല്ല എല്ലാ സാധനവും പെരേന്ന് തന്നെ കൊണ്ടുവന്നും ചെയ്തേക്കണ്
ആ എന്നാ ഓക്കേട്ടോ എന്ന ശരി
ആ ആ എന്ന ശരി